കേക്കില്ലേ
ആഹ് കേക്കാണ്ട് കേക്കാണ്ട് ഇങ്ങക്ക് കേക്കാല്ലേ
ഓ കേക്ക്ണ്ട് കേക്കണ്ട്
എന്താ പരിപാടി
വെറുതെയിരിക്കുന്നു
ആ ഭക്ഷണം കഴിച്ചോ?
കഴിക്കാൻ പോണേയുള്ളൂ
ആ ച്ച് ലൈറ്റ് ആയോ?
ഇല്ല ഇല്ല ആവണേ ഉള്ളൂ മുപ്പര് വേരന്നോ
ആ ആഹ് ആഹ് ആഹ് അങ്ങനെ ഒരുമിച്ച് കഴിക്ക ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കണം
എന്താണ് സ്പെഷ്യല് ഞായറാഴ്ചൊക്കെ ആയിട്ട്
ഞങ്ങൾക്ക് മോര് കറിയും ബീഫ് റോസ്റ്റും പഷെ ആയില്ല ഇവിടെ വെള്ളല്ല്യ
ആ അയ്ശെരി
ആഹ്
ഉം ഉം
വേറെന്താ എന്താ ഏ ഇന്നെന്താങ്ങക്ക് സ്പെഷ്യല്
ബിരിയാണിയൊക്കെ വെച്ചിന്
ആ ഇന്ന് എന്തായിരുന്നു കാലത്ത് എന്തായിരുന്നു
കാലത്ത് ചിക്കനും നല്ല കപ്പ കിട്ടീന്
ആഹ് ആഹ് കുട്ടികളുണ്ടോ
ഓ രണ്ടാളുണ്ട്
അവ വീട്ടിലുണ്ടോ
ഓ കളിക്കാണ്
ആണോ എത്ര അവരൊക്കെ എന്താ ചെയ്യുന്നത്
പഠിക്കയാ ചെറിയ കുട്ടികളാണ് ഉ
യാത്ര ചെയ്യാൻ ഇഷ്ടാണോ
ഓ യാത്രക്ക് പോവാറണ്ട്
വിടക്കൊക്കെ പോലുണ്ട്
ഉഞങ്ങിപ്പോ നാള ഇവിടെ റിസോർട്ടിൽ പോയിനി വയനാട്ടില് ഞങ്ങൾ റിലേറ്റീവ്സി്റെ റിസോർട്ടുണ്ട് അവിടെ അപ്പ അവിടെ മാസോസ് ഹോം ആഹ
ആ എന്റെ ഫ്രണ്ടിൻ വയനാട് ഒരു റിസോർട്ടുണ്ട് ഫ്രണ്ടിന്റെ വീട്ട
ആഹ ശരി ആഹ അപ്പൊ നമ്മളത് അവിടെ സ്റ്റേ ചെയ്യുന്നു ഒരു ദിവസം പന്ത്രണ്ട് മണിക്ക് ന പന്ത്രരാണ് നമു കിട്ടുക
ആഹ ആഹ
ഫ്രീയാണ് റിലേറ്റീവ്സിൻന്റെ ആകുമ്പോ നമക്ക് ഫ്രീ കിട്ടല്ലോ ഒരു ഭക്ഷണത്തിന്റെ പൈസ മാത്ര നമ്മൾ കൊടുത്താൽ മതി അ
ആഹ് അങ്ങനെ എന്നിട്ട് വയനാടൊക്കെ കണ്ടോ
വയനാട് ഓ ഫുള്ള് കറങ്ങി വയനാട് കുറെ സ്ഥലങ്ങളണ്ട് കാണാനിട്ടോ പക്ഷെ ബാണാസുര അവളൊക്കെ പോകുമ്പോ കൊറേ നടക്കണം
ആഹ ഞങ്ങള്ൾ പോയിട്ടുണ്ട് ബാാനാസവരൊക്കെ പോയിട്ടുണ്ട്
ആ് കുറ നടക്കാണ്ടല്ലോ പിന്നെ എടയ്ക്കൽ ഗുഹൊക്കെ കൊറെേ നടക്കാണ്ട് ഉ എടയ്ക്കൽ ഗുഹയൊക്കെ കൊറ നടക്ക
ആ് ഇടക്കയിലേക്കും പോയിട്ടുണ്ട് ഞങ്ങള് പറഞ്ഞ പോലെ തുഷാരഗിരി പോയിട്ടു ഇല്ല തുഷാരഗിരി എന്താ വെള്ളച്ചാട്ടല്ലേ ഒരു സ്ഥലത്ത കൂടി ഇറങ്ങിയിട്ട് ഇങ്ങനെ കൊറെേ കട്ടകട്ടുള്ള ഭാഗത്ത കൂടി പോയിട്ട് ആഹ അതും പോയിട്ടുണ്ട്
ക്ക് ഇവിടെ ഒരു സ്ഥലുണ്ട് ഞങ്ങളെ മുക്കും ഭാഗത്ത് ഒരു ഉറമിന്ന് പറഞ്ഞ സ്ഥലുണ്ട് ഉറുമി ആഹ അവിടതേപോലെ വാട്ടർഫാൾസാ ണ് ഉം പിന്നെ അത് നല്ല രസാണ് ആ അവിടെ ഞ കുടുംബക്കാാര്ണ്ട് അപ്പ ങ്ങള വിടെ പോയി ഓ അവിടെ പോ ഓ അവിടെ പോയിണ്ടെങ്കില് നല്ല സുഖ ഇവിടെ തന്നെ നല്ല സുഖ ഉറുമി പോയല് നല്ല പാറക്കെട്ടുകളിങ്ങനെ റൗണ്ട് ആയിട്ട് ന്നട്ട് നടൂല് കൊർച് വെള്ളം പിന്നെ മോൾ ന്ന് വെള്ളൊഴ്കി വര്യ ത്രിരു രണ്ട് മണി മൂന്ന് മണി ആക്പോ പോല ഡാം തൊർക്കടെ അപ്പോത്തിന് ഞമ്മലൗടുന്ന് വെള്ളത് ന്ന് കുളീം ഒക്കെ കഴിഞ്ഞ കേറണം അല്ലെങ്കില് ഡാമില് വെള്ളം വെന്ന തെറിച്ചോ
നമ്മക്കപ്പൊ വെള്ളത്തിലെ റങ്ങാൻ പറ്റൂല
ഓ അഹ് വരെ ഒരു രണ്ട് മണ്യാവ ണെരെ അമ്മക് വെ ളള്ളത്തിലെൽറങ്ങാം ഒരു രണ്ട മണിയായാ പിന്നേ വെള്ളത്തന്ന് കാർ അല്ലെങ്കി മോളന്ന് ഒഴുകിവ ഡാമാ ടെ തൊറന്ന്ടൊ അപ്പൊ അവിന്ന് ഒഴുകി വരും പിന്നെ ഒരു ഒരു സമയം കഴിഞാ പ്പ ഡാമോൽ പൂ അവിടെ അർക്കിയോ അപ്പം പിന്നെ വെള്ളത്തിന് ഓർസ് വീട് കൊറയോ ഞങ്ങള ന്ന് പോയപ്പോം വെള്ളം ഔട്ന്ന് ഡാം ഓല് തൊറന്ന്ട്ട് ണ് അറിഞ് പ്പ ഞങ്ങള് ത് തെ എല്ലാരും കേറി അപ്പൊഞാൻ കൂടെള്ള തടിച്ചിട്ടൊരു പെണ്ണ് ണ്ട് ഓക്ക് പെട്ടെന്ന് കേറാൻ കൈഞ്ജീല്ല ഈ ഓൾ വെള്ളങ്ങട്ട് പെട്ടെന്നോള അങ്ങട്ട് തെറച്ചപ്പറത്ത് എത്തിപ്പോയി
അയ്യോ ഇന്നട്ട് എന്തേലും പറ്റിയോ
ല്ലാ ഓല്ക് പിന്ന നല്ല തയക്കള്ളാണേ ഞമ്മക്കാ തയക്കല്ലാത്തെ അമ്മളെപ്പെളെങ്കിലും പോണോ ലാ അമ്മക്ക് അത്ര തയക്കണ്ടാവല്ലോ ആ അപ്പോ പിന്നെ ഓളങ്ങന തെർച്ചോയീ അറിയ
ആഹ ഞാനോക്കെ ക്കാദ്യയിട്ടാട്ടോ കേക്ക് ണെ ഞാൻ നോക്കിയോക്ക ട്ടഞ് ഈ ഹ് ഞാവർ ഞാൻ ഭാഗത്തക്കൊക്കെ പോകുമ്പോ പിന്നെ വേറെടുക്കലും വയനാട്
പിന്നെ വിസ്മയ പോയി പ്രാവശ്യം വിസ്മയ പാർ
പറഞ്ഞാ മറ്റേ വാട്ടർ വാട്ടർ പാർക്ക് ആണ് ആ ആ
അവിടെ പോയി ആ അവിടെ പിന്നെ അങ്ങനെ ഒന്നും ഇല്ലൃ ചെറിയ കുട്ടിയക്കെ കളി വിക്കാൻ പറ്റിയഅങ്ങനത്തെ സംഭങ്ങളൊക്കെ ള്ളു ഉം അവിടൊന്നും പോയില്ല അടൊക്കെ പോവാൻ ആഗ്രഹുണ്ട് ഒന്നും കഴിഞ്ഞില്ല
ഏറ്റവും കൂടുതൽ പോവാൻ ആഗ്രഹമുള്ള സ്ഥലം
മൂന്നാറ് ഊട്ടിയൊക്കെ പോവാൻ ആഗ്രഹമുണ്ട് പിന്നെ ദുബായി പോണംന്ന് ആഗ്രഹമുണ്ട്
ആ ഇതുരെ പോയില്ല പാസ്പോർട്ടൊക്കെ എടുത്തക്കണംഎന്നാ പിന്നെ പോവാലോ ആ ഉമ്മറക്കൊക്കെ പോകാനാണ് വിചാരിക്കുന്നത്
ആ അവിടെ നടക്കട്ടെ
അതെ പാസ്പോർട്ട്ക്ക വേഗം കിട്ടല്ലോ മ മക്കളൊക്കെ ഇതായാലേ ന്നെ കൊറച്ച് വീട് പണി ബാക്കിണ്ട് അതിന്റെ കുറച്ച് കാര്യങ്ങളൾണ്ട് ഉം
മക്കളൊക്കെ ഇപ്പോ എപ്പ്
ചെറുതാണ് നാലിലൊക്കെ എതീറ്റേള്ളൂ അലൊക്കെ ഒരു ഇതാണ് നാലഞ്ചിലൊക്കെ എത്തിറ്റേള്ളു അപ്പൊ ആക്കെ ഒന്ന് നിറ കാര്യങ്ങള് ഒക്കെ റെഡിയ ആ അതെ പിന്നെ എന്നാലെ നമ്മളൊ ഫ്രീ ആ ഉളളു
വീട്ടിൽ ഇങ്ങളും കുട്ടികളും ഭർത്താവും അത്രള്ളോ ആ പിന്നെന്താ എന്താ വെറുതിരിക്കുമ്പോ എന്താ ചെയ്യാറ്
വെറുതെ ഇരിക്കും പോ ങ്ങനെ വെറുതെരിക്കന്നെ പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും വീട്ടുകാരുണ്ടല്ലോ ഓരോട് സംസാരിച്ചിരിക്കും പിന്നെ കോയീനെ ഒക്കെ നോക്കൂ ഒക്കെ കൂടിയായിട്ട് ഓ കുറെ ഉണ്ട്
ഓ എത്ര കോഴിയുണ്ട്
പത്ത് പതിനഞ്ചെണ്ണം ഉണ്ടേ
അത് ശരി ആഹ് ആഹ് അപ്പൊ ഇങ്ങള് മുട്ട വിക്കാ ചെയ്യ പിന്നെ ഉപയോഗിക്കാൻ ഉള്ളത്
നഞമ്മള് ഉപയോഗിക്കുകയും വിക്യ ചെയ്യവോ
ആഹ് വിക്കാനുള്ളത് ഉണ്ടാവൂല്ലേ
ഓ ഇന്ന്പ്പോ ചോദിച്ച്ക്കണ് വൈകുന്നേരത്തേക്ക്ള്ള കൊടുക്കാൻ പറഞ്ഞ്.
അപ്പൊ ഇങ്ങനെ എന്താ ദെവസം ചോദിക്കുമ്പോ കൊടുക്കായിരി
ആഹ് ആഹ് ഓരോരുത്തര് വന്ന് നമ്മൾ വീട്ടിൽ വന്ന് മുട്ടണ്ടോ മുട്ടണ്ടോ ചോയിക്ക അപ്പൊ അവ പതിനൊന്ന് രൂപ വെച്ചിട്ട് കൊടുക്കും. ഓരോന്ന് പതിനൊന്ന് രൂപ വെച്ച്. ആഹ്
ഇടക്ക് റേറ്റ് കൂടുന്നുണ്ട്ല്ലേ.
ണ്ട് പതിമൂന്ന് ആണ്‌ ഓരോത്ത് സ്ഥലത്ത് ഞമ്മള് പാവലേച്ചു പതിനൊന്ന് കൊടു
ആഹ് നാട്ടില് റേറ്റ് ണ്ട്ന്ന്തോന്നന്നു. ഇവിടെപ്പം ഏഹ് അഞ്ച് ആറൊക്കെ ആയിരുന്നു. കടയിൽന്ന് വേടിക്കണത് കേട്ടോ. വീട്ടിൽന്ന് മേടിക്കുമ്പോ പിന്നെ അതിന്റേതായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാവൂല്ലോ.
പീടീന്ന് വാങ്ങണേയോന്നും പക്ഷെ നമ്മള് പീടീയന്ന് വാങ്ങണ മുട്ട കൊണ്ടാണ് നമ്മള് എന്തെങ്കി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനല്ലേ പിടീന്ന്‌ വാങ്ങണ മുട്ട കൊണ്ടാ.
ആഹ് അത് എന്താ മറ്റേതിന് മണം ആ
അല്ല മറ്റേയ് അതിന്റെത് വെള്ളയും മഞ്ഞൊക്കെ കുറവല്ലേ.
ആഹ് ശരിയാ ശരി.
പീടിയത്തേന് നല്ല വെള്ള മഞ്ഞയുണ്ട് നമ്മളിപ്പോ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോ ഈ മൂ ട്ട ഇരുപത് എണ്ണം ഒക്കെ എടുക്കേണ്ടിവരും. മറ്റേ പത്തെണ്ണം മതിയാവും.
ആഹ് അങ്ങനെ ഞാന് നിങ്ങള് പറഞ്ഞ പോലെ ഇപ്പ ഇവിടെ മുട്ടക്കൊക്കെ അഞ്ച് രൂപൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടന്ന് ഒറ്റടിക്കും എട്ട് രൂപ ആയി കടയിൽ നിന്ന് പേടിക്കുന്ന മുട്ടക്കെ നാട്ടിൽ എത്രയാണാവോ?
ആഹ് മുട്ടക്കൊക്കെ വില കൂടി ഇപ്പോ. കോഴിക്കൊക്കെ വില കൂടിയതോണ്ടേ. ടിയക്കെ കോഴി ചിക്കനോക്കെ വെല കൂടിത്.
ഉം അതെ അതെ അതെ ശരിയാണ്. പിന്നെന്താ ആടു ഭക്ഷ അങ്ങനെന്തെങ്കിലും ഉണ്ടോ?
ഇല്ല ഇല്ല അ ഒന്നുമില്ല ആക്കെ പോട്ടണ നല്ല ബുദ്ധിമുട്ടാണ്.
താറാവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പത്ത് പതിനഞ്ച് അങ്ങനെ നല്ല ഒരു നാലെണ്ണ നമ്മക്ക് നോക്കാനുള്ള ചെറിയൊരു കൂടും ഞമ്മക്ക് എടുക്കാനുള്ള ഒരു ഓരോ ദിവസം നാല് മുട്ടാശകളോ കിട്ടണ പോലൊക്കെ.
ആ
ആ അങ്ങനെണ്ടായിരുന്നു. പിന്നെ പിന്നെ അതിന് പിന്നാലെ കോഴിനെ ത്ത് കിട്ടാ പിന്നെ കേറ്റാനുള്ള ബുദ്ധിമുട്ടും പിന്നെ അങ്ങനെയൊക്കെ ആയപ്പോ പിന്നെ നിർത്തി താറാവും ഉണ്ടായിരുന്നു. താറാവ് പിന്നെ സ്മെല്ലാണല്ലോ.
അതെ അതിന് ഭയങ്കര സ്മെല്ലാണ്. അതിന് നല്ല ചളി വേണോ അങ്ങനെത്തോടത്ത പോറ്റാനും കയുള്ളൂ.
അതെ അപ്പൊ അതിനൊരു സ്പേസ് ഒക്കെ ആക്കിയിട്ടായിരുന്നു. ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളയ്നെ എടക്ക് പാടത്ത് ഞങ്ങളെ ബ വീടിന്റെ ബാക്കില് എപ്പോ പറമ്പിന്റെ ബാക്കിൽ ചെറിയ ഇങ്ങനെ പാടാ പറമ്പിന്റെ ബാക്കിലായി അപ്പൊ അങ്ങോട്ട് ഇറക്കലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ താറാവി വേഗം നിർത്തി കോഴി കൊറച്ച് കാലം ഉണ്ടായിരുന്നു പിന്നെ അതും നിർത്തി പിന്നെ ഇപ്പം അയിന്റെ എടക്ക് ഏഹ് പള്ളിക്കല് നമ്മള് ഏഹ് വലിയ പെരുന്നാളിന്റെ അവസരത്തില് ഈ പോത്തിനെ കൊടുന്ന് കെട്ടില്ലേ വല്യ പെരുന്നാളിന്റെ കുറച്ച് മുന്നേ പോത്തിനെ കൊടുന്ന് കെട് ട്ടൂലോ അപ്പൊ അവിടൊള്ള അടു ത്തുള്ള കുട്ടികളൊക്കെ ആവൂലോ ഈ പോത്തിനായിട്ട് നടക്ക്ക അങ്ങനെ ഞങ്ങള് വീട് പള്ളിന്റെ ഒക്കെ അടുത്തായിട്ടാ ഇൻ്റനിയൻ ഈ പോത്തിനെ തീറ്റിക്കാനൊക്കെ കൊണ്ട്പോകാൻ ഇങ്ങനെ നടന്നിട്ട് അവൻക്ക് പോത്തിന് മേടിക്കണംന്നായി പോത്തിനെ പിന്നെ ഒരു പോത്തിനേ വേടി ക്കാ പറഞ്ഞ് കഴിഞ്ഞാല് നടക്കണ കാര്യല്ലല്ലോ അപ്പൊ പിന്നെ ഒരു ആ ആടിനെ വേടിച്ചുകൊടുത്തു അങ്ങനെ അങ്ങനെ കൊറച്ച് കാലം അടൊക്കെ എന്നിട്ട് ആട് രണ്ട് മൂന്ന് പ്രസവിക്കലും ഒക്കെ ഉണ്ടായിരുന്നു കൊ പിന്നെ കൊറച്ച് കൊറച്ച് ആടുകളൊ ണ്ടായിരുന്നു പിന്നെ നമ്മൾ ആടാകുമ്പോ നമ്മള് കുറേ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വെച്ച്ഞ്ഞ അവർക്കുള്ള ഫുഡ് ആയാലും പിന്നെ കൊറേ അയിനായിറ്റ നട ക്കും വേണം
ഉം ഉം
കൊണ്ട് വിക്കാണ്ടായപ്പോ അത് നിർത്തി പറഞ്ഞ പോല്ലെ
അതെ ഐറ്റങ്ങളെ കൊണ്ടടക്കാൻ നല്ല പണിയാ
ആഹ് അതെ പോത്തിന്റെ പോലല്ല തോന്നുന്നു അല്ലേ പോത്തിന് പറഞ്ഞ എവിടേലൊക്കെകെട്ടി
ഓ ഐറ്റങ്ങളെ എവിടെങ്കിലും കെട്ടിട്ടാലും കൊയപ്പല്ല. പക്ഷെ ആട് നമ്മ എവിടെ കെട്ടിട്ട ആ നായൊക്കെ കടി
ആഹ് പണിയാ ആ അപ്പൊ പിന്നെ പിന്നെ നമ്മൾ അത്യാവശ്യം ഈ മറ്റെന്താണ് അതിന് പറയ എന്തൊരു തിന്നാൻ കൊടുക്കണ സാനംല്ലേ എന്താ പിണ്ണാക്ക് എന്തോ ഒരു പിണ്ണാക്കില്ലേ അല്ല വേറെന്തോ ഒരു ഏ ഈ കോ ഓ ചോളം തവിടോ തവിട് തവിട് തവിട് ആ അങ്ങനെ ണ്ട്. അത് എന്നും മേടിക്കലും അത് കൊടുക്കലും അത് കലക്കലും എല കുത്തിക്കൊണ്ടരലും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നമ്മള് നിർത്തി. മെനക്കടാണ് പർഞ്ഞിട്ട്. ആ ഇപ്പം ന്നുല്ല വീട്ടില്. കോയെ ഉം കോഴയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കൊറെ മുട്ടൊക്കെ എട്ത്തിട്ട് നമ്മള് വിരിയിക്കലും ഒക്കെ ഉണ്ടാർന്നു. ചെറുപ്പത്തിലേ, ഞാൻ ചെറിയ കു ട്ടിയാവണ സമയത്തൊക്കെ വീട്ടിലൊക്ക നർച്ചുണ്ടായിരുന്നു. പിന്നപ്പതൊക്കെ നിർത്തി. ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പം ഒന്നൂല്ല്യാ
അ ഒക്കരു ഹോബിയാണ്. വെർതെ നിക് ണോൽക്കൊരു ഹോബിയാണ്.
അതെ. പിന്നെന്ന് പറഞ്ഞഴിഞ്ഞാൽ നല്ല വീട്ടിൽ വീട്ടീന്ന് തന്നെ നമുക്ക് പ പശു ആയ്ക്കെയ്ഞ്ഞാ പാലായാലും മുട്ടൊക്കെ കിട്ടാന്ന് പർഞ്ഞാ നല്ലതല്ലേ.
അതെ
ആ കഴിക്കാനൊക്കെ ശരീരത്തിനൊക്കെ നല്ലതണല്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പിന്നെ പിന്നെന്താ
വേറെ പിന്നെന്താ എന്നാ പിന്നെ അന്റെ പണികളൊക്കെ നടക്കട്ടെ
ആഹ് ന്നാ ആയിക്കോട്ടെ
വേറെ പ്രതേ ഞാൻ പിന്നെന്നെ പിന്നെ വിളിക്ക. എന്നാ പിന്നെ എന്റെ പണിയെ തീർത്തോ ഓക്കേ എന്നാ ശരിട്ടോ